ഹലോ ഹലോ
ഹലോ അ പറി
കേൾക്കുന്നില്ലേ അത് വെറുതെ പോയി
ആഹ
ഉം
അത് ഞാൻ എൻ്റെതായൊക്കെ പെയച്ചെതാ തോന്ന്ണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വാട്സആപ്പിൽ വന്ന് നോക്കിയ ഇന്ന് ബഷീറിനല്ലേ? അപ്പൊ അതിന്റെത് മോൾക്ക് എന്തോ ചെയ്യിണ അതില് ഇതായതാ തോന്ന്ണ്ട്
ആഹ
ബഷീർദിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെയക്കാണ്ട്. ഹലോ
ഹലോ
ആഹ് എന്താ കേൾക്കാത്ത?
ഹലോ
കേൾക്ക്ണ്ടോ?
ആഹ ഉണ്ട് ഭയങ്കര സൗണ്ട്
അതെയ
മ്
ബാഗ്രൗണ്ട് സൗണ്ട് കേട്ടാലും ഇതാണ്
ഉ അത് ഭയങ്കര സൗണ്ടായിരുന്നു
എണീറ്റോ?
ആ എണീറ്റ മട്ടാണ്
ഉം ഉം ഫുഡൊക്കെ കൊടുത്തെ എണീറ്റപ്പ കുട്ടിയക്ക്
അല്ല അല്ല
ആഹ
കൊടുത്തു കിടത്തിട്ട്ണ്ട്.
കൊടുത്ത് കെടത്തില്ലേ?
പിന്നെ
പിന്നെന്താ ഇങ്ങനെ പോവ്ന്നു ഫുഡൊക്കെ കയ്ച്ചാ ആഹ് ഇനി വൈക്‌ട്ടേത്തേക്ക്നെന്ത് ആക്കും
വെയ്കുന്നേര്ത്ത്ന് എന്തെങ്കിലൊക്കെണ്ടാക്കണം
ഉം എങ്ങും പോയില്ലേ വെളിയിലെങ്ങും പോയില്ലേ
എങ്ങെനാ
വെളിയിലെങ്ങും പോയില്ലേന്ന് ഊം
ആഹ്
ഞാന് കൊറച്ചായി വെളിയിലൊക്കെ പോയിട്ട് മഴയും അതാണ് പ്പം വേറെ
അല്ലാ
അങ്ങനെ കൊറേ പ്രശ്നങ്ങളായി എങ്ങും പോയിട്ടില്ലപ്പ
ഉം ഇന്ന് മയെല്ലേ ഇന്ന് വെയ്ലാ
ഊം ഇന്ന് വെയ്ലാ അന്നര
അത്കൊണ്ട് തേ ഡ്രസ്സ്കളൊക്കെ
ആഹ് ഡെസ്സ്കളൊക്കെ ഒണങ്ങും ലേ
ആഹ്
ഉം
രണ്ടൂസ്തെ ഇണ്ടായ്നി
ഊം
അന്നൊക്കൊര് തായി കിട്ടി അല്ലെങ്കി പ്പോ എല്ലം നല്ലോണാെണങ്ങും
ആഹ് ഇന്ന് നല്ല വെയിലുണ്ടായിര്ന്നു അതുകൊണ്ട് എല്ലാം അങ്ങ്
ഉം
റോഡ് സൈഡായത്കൊണ്ട് വണ്ടീടെ ഒക്കെ സൗണ്ട് ഉണ്ട്
ആഹ് ഇവിടെയും റോഡ്സൈഡെന്നെ പിന്നെ എല്ലോട്ത്തും കുട്ട്യേള് ള്ളെ ദിവസല്ലേ
ഉം അത്കൊണ്ട് ഇ ഇവ്ടെ അട്ത്ത് വീടൊക്കെ ഇണ്ട്
ഉം
പക്ഷെ മോനെ എങ്ങും കൊണ്ട് വിടാ ഒക്കെത്തില്ല അവ്ടാ ഞാൻ നേര്ത്തെ അക്കാടെ ആ അണ്ണന്റെ വീട്ട്ലായ്ര്ന്നു കൊടുത്തു വിട്ടോണ്ടിര്ന്നത് ക്ഷേ ഇന്ന അവര് അവ ആരൂ ഇല്ല അവര് തമിഴ്നാട്ടിലെങ്ങാണ്ട് പോയേക്കുവാ
ഉം ഇപ്പള്ളത് സ്വന്തം വീട്ട്ലാ
ആഹ് ഇപ്പൊ ഞൻ സ്വന്തം വീട്ട്ലാ
ഊം
അവ്ടെ അമ്മ അമ്മായിക്ക് സുഖവില്ല ന്ന്ട്ട് ഞാന് വ്ടാ
ആഹ്
അമ്മായ്ക്ക് തല കറക്കും പ്രഷർ കൂട്തല് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾണ്ട് അപ്പന് ഞാനിവ്ടാ വേറെ ആരൂല്യ നോക്കാന്
ആഹ് മക്കളൊന്നുംണ്ടാവൂലലെ
ഏഹ്
മക്കളൊന്നുംണ്ടാവൂലലേ
വേറെ ഒരാള് എൻ ഹാ അവള് അങ്ങനെ നോക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ല പിന്നെ ഞാനിവടെങ്ങ് നിന്നു
ആ
പിന്നെ ഭർത്താവും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ വല്യ കാെഴപ്പവില്ലാ
ആ
ഉം ഇങ്ങനെ പോന്നു അല്ല പിന്നെ വേറെ എങ്ങോട്ടേലും നോക്കാരുന്നു പക്ഷെ അമ്മായി ഒറ്റക്കിട്ടിട്ട് പോകാനും കൊഴപ്പല്ല അതുകൊണ്ട് ഉം ഉം പോകാൻ നൊ ക്കത്തില്ല ചെല സമയത്ത് ഓർമ്മ കുറവ് ഒ ക്കെ ഉണ്ട് അതുകൊണ്ട് പാടാ
പിന്നെ ഒറ്റക്ക് ആവുമ്പൊളൊ
അതാ പാട് ഒറ്റക്ക് ആകുമ്പഴാ പ്രശ്നം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ
ആആ ശബ്ദം ക്ലിയർ അല്ല ശബ്ദം ക്ലിയർ അല്ല
നമ്മള് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പം വേറെ പ്രശ്നങ്ങളാവും പിന്നെ എന്തിനാ
ആ
അപ്പാ അങ്ങോട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അങ്ങനങ്ങ് നടക്ക
നമ്മളെ ജീവിതം അങ്ങനെയങ്ങ് കഴിയും
ഉം എന്ത് ചെയ്യാ ന
ശബ്ദം ക്ലിയർ അല്ല
എന്ത് ചെയ്യാന ഇങ്ങനെ അങ്ങ് ആയിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ
തന്നആരും ഇല്ല്യ
ഉം രാവിലെ എണീക്കുമ്പം തൊടങ്ങുന്നല്ലോ ജോലി രാത്രി വെരെ ഇങ്ങെനെയുണ്ട്
ഉം
രണ്ട് മൂന്നി സത്തെ തുണി ഒരുമിച്ച് മടക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് ഇനി എടുത്തോണ്ട് പോണം
അത് ഞാനെട്ത്ത് വെച്ചിട്ടാെള്ളു മടക്കാണ്ട് ഞ്ഞാെന്നായ്ട്ട് ആലോയ്ച്ചൂടാ
ഇവിടെ ഞാൻ അടുത്തത് വിരിച്ചോണ്ടിരിക്കുവ
ആ ട്പ്പിച്ചെല്ലേയ്ര്ന്നോ മയ അതിൻ്റെത് മുയ്‌വംണ്ടാവുലേ നാലഞ്ചു ദിവസം അടുപ്പിച്ച് മഴ ല്ലായിരുന്നോ
അതിന്റെ എല്ലാം ഉണ്ട് പിന്നെ അതിന്റെ കൂടെ കുഞ്ഞിന്റെ കുറെ തുണികള്
ഉം
ഇതെല്ലാം പാട
ശബ്ദം ക്ലിയർ അല്ല
അവന്റെ തുണി ഉണങ്ങാന പാട് ഇല്ല ജീൻസ് പോലത്തെ തുണിയെ
ആഹ് ആഹ്. അത് മെഷീനൽ ഇടാനും പറ്റൂല
അതൊക്കെ പയങ്കര പാട ഉണങ്ങാന്
ആ ശബ്ദം ക്ലിയർ അല്ല നല്ല കാറ്റ്ണ്ട്
ഉം കുഞ്ഞിന് എത്ര വയസുണ്ട് ഇപ്പൊ കുഞ്ഞ് എത്രെ വയസാെണ്ട്
ആറ് മാസം
ആഹ്
ആറു മാസായതൊന്ന്ണ്ട് അഞ്ചു വയസ്സായതൊന്ന്ണ്ട് എട്ട് വയസ്സായതൊന്ന്ണ്ട്
മൂന്ന് പേരുണ്ടോ
മൂന്ന് പേരുണ്ട് എട്ടര വയസ് കഴിഞ്ഞ എട്ടര ആയിന് ആഹ് പമ്പേസിന്റെ കഥയൊന്നും പറയണ്ട പമ്പേസ് ഇട്ടൊട്ത്ത്ട്ടെന്നെ എമ്പാടുണ്ട് അലക്കാനൊക്കെ
അതാ
മയാവുമ്പോ
അത് കാ അത് കളയാൻ പറ്റാത്തില
പറയാനും സ്ഥലവില്ല
ആ ഒണങ്ങിയത് ഒണങ്ങിയതിങ്ങനെ എടുത്ത് പോവാണ്
ഉം ഒണങ്ങിങ്ങത് ഒണങ്ങിയതെടുത്ത് മടക്കിക്കൊണ്ടിര്ന്നു
അതോണ്ട്പ്പോ തൊടക്കല് കയ്ഞ്ഞ്ട്ടില്ല
അടുത്തത് വിളിച്ചോണ്ടിരിക്കുവ എന്തോ ചെയ്യാനാ
ന്ന് മ്മളോട്ത്ത് വെയ്ലില്ല
ആഹ്
വെയിലുള്ളോട്ത്തായാലും ഇല്ലതാണവസ്ഥ അപ്പൊങ്ങനെ നടക്കണം
ഉം ഇവടെ ഒണങ്ങിയ ഉറങ്ങിയ സമയത്ത് ഞാൻ വിരിച്ചോണ്ടിരിക്കുവാ ഞ്ഞി ഓളെനി ഒണന്ന് കയ്ഞ്ഞാ പിന്നെ രക്ഷയില്ല ഇങ്ങനെ പൊറകേ നടക്കും അത് സ്റ്റെപ് പ്പായതോണ്ട് അവന് എറങ്ങി ഓടും അതാ പേടി
റോഡ് സൈഡും കൂടാകുമ്പോ
ഉം കണ്ണ് അറിയിന്ന്ണ്ട്
അപ്പുറത്ത് കടയൊക്കെ ഉണ്ടേട്ടോ
ആ
അപ്പോ മുട്ടായി വാങ്ങിക്കാന് എറങ്ങി എറങ്ങി ഓടും
ആ പേടിയാണ്
ഉം അതോണ്ട് പ്പൊ ഭയങ്കര പേടിയ അതല്ല നമ്മളീ തുണി വിരിക്കുന്ന ടെറസിന്റെ മണ്ടേലായതോണ്ടേ അവടേം അവടെ എപ്പഴും കേറി ചെറുക്കൻ ഇവടെ ഇവടെ റൂമി മൺ
റ്റില്ല മയ പെയ്തോണ്ട് കേറാനും പറ്റൂല്ല
ഉം ഇവടെ മണ്ടേലാ റൂമ് അപ്പൊ അവന് ഇവടെ കടക്ക്ന്നോണ്ട് എടെക്കെടെയ്ക്ക് എപ്പഴും കേറി വെരും
ഹ് എടക്ക് നോക്കും വേണ്ടി വെരും
ഉം ആളില്ലെന്ന് പറഞ്ഞാലും ഓൻ കേറിവെരും
ഉം നോക്കാനവനെ ഒരുങ്ങിനിക്കണ്ടി വെരും ല്ലേ ഒറങ്ങുമ്പോത്തെന്നൊരു പണിയും കഴിയുകയൊള്ളു അല്ലാത്തപ്പോ ഒന്നിനും സമ്മക്കൂലേയ്ക്കാരം
ഓ ഒന്നും സമ്മക്കത്തില്ല എന്തോ ചെയ്യാൻ
ഉം
അവന്റെ പുറകെ നടക്കുവോ ജോലിയുടെ പുറകെ നടക്കുവോ എന്തോ ചെയ്യും ഇങ്ങനെ നടക്കവാ
ഭർത്താവ് രാവിലെ നേരത്തെ പോവാ ജോലിക്ക് ഹലോ
ഹലോ
എങ്ങനെ
ആറര ആവുമ്പോഴത്തേന് പോവും
ഹലോ
ഹലോ ഹലോ ഹലോ ആഹ് ആറരക്ക്
രാവിലെ ആറരക്ക് പോകും
ആ രാവിലെ ആറരക്ക് പോവും
ചായാവണ്ടിരും
ആഹ് അപ്പഴത്തേന് അങ്ങനല്ല കഴിച്ചിട്ട പോത്തില്ല ചായ മാത്രമേ കുടിച്ചിട്ട് പോവത്തുള്ളൂ ഫുഡൊക്കെ അവര് നീക്കുന്ന അവിടന്നോ
ഉം
അവിടുന്ന് കഴിക്കും അല്ലാതെ ഇവിടുന്ന് കൊണ്ടു പോക്കത്തില്ല
ആ ആ കയൂലല്ലേ
ഓ ഒക്കത്തില്ല പിന്നെ അല്ലാതെ ചില ദിവസങ്ങളിൽ മാത്രെ കൊണ്ടു പോത്തോള്ളൂ അത് നമ്മള് വെളുപ്പ രാത്രി ഫുഡ് ആക്കി വെച്ചേക്കോ
ആ ആ
അങ്ങനെ ചലപ്പഴങ്ങള കൊണ്ട പോത്തുള്ളൂ യാദൃഷിക വശാൽ
ആ ആ
അല്ലാതെ നിർബന്തുല്ല അങ്ങനെ കൊണ്ടു പോണന്ന്
ഉം പിന്നെന്താ
നിന്നന്നല്ല ഇങ്ങനെ ഇരിക്കുന്നു
ഉം
ശരി എന്നാ
ഓ ആഹ് ന്നാ
ഓക്കെ